ഹലോ
കേക്ക്ന്നുണ്ടോ
ആ എന്താ വിശേഷം
ആ സുഖായിട്ടിരിക്ക്ന്ന്
ആ
എ ഹ് ഹ് ഹ് ഇപ്പം മഴയില്ല അന്നേരം രണ്ടു ദിവസം മുമ്പ് മഴയിണ്ടായിരുന്നു ഇപ്പൊ മഴയൊന്നുല്ല ഇപ്പം നല്ല അന്തരീഷായിട്ട് നിക്കുന്നു മഴേ ആ കഴിച്ചു കുട്ച്ചു കുട്ച്ചു ചായെക്കെ കുടിച്ചു ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു
ഉം ഉം നേരത്തെ കുടിക്കോ
ആ നേരത്തെ കുടിക്കും ഒൻപത് മണിആവുമ്പഴത്തേന് കഴിക്കും ഒമ്പത് പത്ത് മണിക്കൊക്കെ ആ ഒമ്പത് ഒമ്പരക്കൊക്കെ എന്തായാലും കഴിക്കും കുഞ്ങ്ങളൊക്കെ സ്കൂളി പോണ്ടെ അല്ലേ അന്നേരം അവർക്കൊക്കെ കൊടുത്ത് വിടും ആ അവരൊക്കെ നേര്ത്തെ പോവും
ഉം ഉം
ആ പിന്നെ ഹസ്ബന്റ് നേരത്തെ ഒമ്പതര ആവുമ്പ പോവും അപ്പൊ ആ അല്ല ആ അതുകൊണ്ട് നേര്ത്തെ എല്ലാവും ചോറൊക്കെ കൊടുത്ത് വിടും അവർക്ക് പിന്നെ അതിന് ശേഷം പിന്നെ ആ ആ ആ ഉച്ചക്കത്തേക്കുള്ളതും ആവും പിന്നെ കൊറച്ചു നേരം കൃഷിയും കാര്യായിട്ട് നടക്കും ഉം ആ ഹാ ഹാ ഹ
ഉം
പിന്നെ അത്യാവശ്യം കൊർച്ച് കൃഷികളൊക്കെ ഇണ്ട് മൊകൾലൊക്കെ
ആ ഇപ്പത്തെ കാലത്ത് കൃഷിയൊക്കെ പൊതുവേ കോറവാണ് ലെ
ഉം ഉം ആണാണ്
ഉം ഉം
ന്നാലും പണ്ടത്തെ എടക്ക് വെച്ചുള്ള അപേക്ഷിച്ച് ഇപ്പം പിന്നേം കൊർച്ച് കുടുംബ കുടുംബശ്രീകാരുടെക്കെ ആ കുടുംബശ്രീ സംരംഭം പോലക്കെ കൊർച്ച് കൃഷിയിലൊക്കെ കൊർച്ച് നല്ല ഉം മുന്നോട്ട് വന്നിട്ടുണ്ട്
ആ ഇങ്ങനത്തെ സംരംഭങ്ങള് ഇണ്ടെങ്കില് സുഖാണ്
പണ്ടൊക്കെ ഉള്ളവര് കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചവരായിരുന്നു അത് കഴിഞ്ഞ് കൊർ ച് നാള് കഴിഞ്ഞ് പിന്നെ കൃഷിഴില്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയായില്ലായിരുന്നോ അതിനു ശേഷം ഇപ്പം ആ ആൾക്കാര് സ്വന്തം ആവശ്യ ത്തിനെങ്കിലും വീടുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. ആ നമ്മുടെ ആഹ് നമ്മുടെ അവിടെ അത്യാവശ്യം അത്യാവശ്യം മുളകുണ്ട് വെണ്ടക്ക് വെണ്ടെണ്ട്. ഉണ്ട് പയറുണ്ട് പിന്നെ കുമ്പളങ്ങയുണ്ട്. ആഹ് കുമ്പളങ്ങയുണ്ട്. പിന്നെ മത്ത മത്തനുണ്ട് മത്തൻ പക്ഷെ ഒരുപാടൊന്നും പിടിക്കത്തില്ല. ഒരെണ്ണോക്കെ പിടിക്കത്തുള്ളൂ ഒന്ന് രണ്ട
ഇവിടെണ്ട് പിന്നെ മുളക്ണ്ട് വഴുതന അത് മാത്രേ ഇവിടെ ഉള്ളൂ.
ആ വഴുതനയുണ്ട്.
ആ വഴുതന പിന്നെ പെട്ടെന്ന്ണ്ട്. ണ്ടാവുന്ന പോലെ എനിക്ക് തോന്നി തോന്നിയിട്ടുണ്ട് ആഹ് ആഹ്
അതുപോലെ മാത്രമല്ല വഴുതാന കൊറൊനാള് നിക്കിം ചെയും. ആ ചെടി കൊറേ നാള് നിന്ന് അതിനകത്ത്ന്ന് ക്ക കിട്ടും നമുക്ക്. അതേപക്ഷം മുളകും വലിയ കൊഴപ്പോല്ല എന്നാലും പക്ഷെ ഈ തക്കാളി അങ്ങനെയൊക്കെയുള്ള. സാധനങ്ങള് ഒരു ഒരു കുറച്ച് സമയത്ത് തന്നിട്ട് അതങ്ങ് പോവും നശിച്ചു പോവും.
അങ്ങനത്തെ ഇതൊക്കെ ശ്രദ്ധിക്കും വേണം. ഇതാവുമ്പോ അത്ര കൂടുതൽ ശ്രദ്ധിക്ക
കൂടുതൽ കൂടുതല് കെയർ വേണ്ട ആവശ്യം വരുന്നില്ല. ആഹ്
അത്യാവശ്യം വേണ്ട പച്ചക്കറികള് വീട്ടിലൊക്കെ ഉണ്ട്ന്ന്ണ്ടെങ്കില്. ഇപ്പം മുമ്പ് കൊറോണ പ്രതിസന്ധിക്കെ വന്ന ടൈമില്. കൂടുതലും പേര്.
ആഹ് കൃഷിയിലോട്ട് തിരിഞ്ഞര്ന്ന് ആന്ന് ആന്ന് ഉം. ആ കൊറോണ സമയത്താണ് കൂടുതലും ആൾക്കാര് കൃഷിയിലോട്ട് തിരിഞ്ഞത്. കാരണം കൻ എങ്ങോട്ടും പോകാനുഒക്കെ. ക്കുന്നില്ലല്ലോ ആ എല്ലായിടോം ലോക്ക്ഡൗൺ ആയി കിടക്കുവാണ്. ആഹ് ജോലിയൂല്ല അപ്പഴത്തേന് അത്യാവശ്യം പച്ചക്കറി തൈകൾ എവിടുന്നെങ്കിലോ വാങ്ങിച്ച്. കൃഷി ചെയ്യാം ന്നൊക്കെയുള്ള ചിന്തകള് ആഹ് ആ കൊറോണ വന്നത് ചേ ഒരുവിധം നോക്കിയ
ക്ക് നല്ലതുംണ്ടായിട്ടുണ്ട്.
അതുണ്ടായി കൊറേ പേർക്ക്. ചീത്തയും ഉണ്ടായി ഒരുപാട് പേരുടെ ജോലിയൊക്കെ പോയി. പുറത്ത് നിന്നവരുടെ ജോലിയൊക്കെ പോയി. ഒരുപാട് പിന്നെ ഒരുപാട് പേര് മരിച്ചും പോയി. കൊറോണയുടെ പ്രശ്നം കൊണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്.
തന്നെ ആഹ് ഒരുപാട് പേർക്ക് ഒക്കെ നഷ്ടപ്പെട്ടു.
മ്മ്ഹ് മ്മ്ഹ്
കൊറേ ആ കാലത്ത് ആ ടൈമിലാണല്ലോ. കൊറേ പേര് യൂട്യൂബ് ചാനലൊക്കെ ഒക്കെ തുടങ്ങി. അങ്ങനെ കൂടുതല് ഫാമിലിന്റൊപ്പം സമയം. കിട്ടി അങ്ങനെയൊക്കെ നോക്കുമ്പോ.
അഹ് ആണാണ്.
അത്തരം സാഹചര്യത്തിലൊക്കെ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാന്ന്ള്ളത്. പൊറത്തക്കൊന്നും പോവാൻ കയ്യൂലായിരുന്നല്ലോ.
മ്മ്ഹ് ആഹ്
അം
അന്നത്തെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയല്ലായിരുന്നോ റോഡിന്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ വരെ അട വച്ചേക്കുവായിരുന്നു റോഡിന്റെ അവിടൊക്കെ ഓഹ്. അതിനെപ്പറ്റി ആലോചിക്കാൻ പോലും വയ്യ
അതെ
ജോലി ഒന്നുമില്ലാതെ ആളുകൾ ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടു അന്ന് അന്നന്ന് ജീവിക്കുന്നവരൊക്കെ കിടന്ന് ഒരുപാട് കഷ് ഇഷ്ടപ്പെട്ട്, പൈസ ഒള്ളോർക്ക് കൊഴപ്പവില്ല ആഹ്.
കൂടുതല് പൈസ ഇള്ള കയ്യില്
ആഹ് സേവിങ്സ് ഒക്കെ, വഴ ബുദ്ധിമുട്ട്ണ്ടാവത്തില്ല. ക്ഷെ അന്നന്ന് ജീവിക്കുന്നോർക്കെന്ത് ബുദ്ധിമുട്ടാണ് അവര് ആഹ് അവരെറങ്ങിപ്പോയാലല്ലേ അവർക്ക് ജീവിക്കാൻ പറ്റൂ.
ഉം പിന്നെ വീട്ല് ഹസ്ബെന്റും മക്കളൊ ഹലോ?
ആ സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഹസ്ബൻ്റ രണ്ട് മക്കള് ഉമ്മ ഉപ്പ എല്ലാരുണ്ട്.
ആഹാഹാ.
മക്കളൊക്കെ സ്കൂളില് പോയി ഹസ്ബൻഡ് ജോലിക്ക് പോയി.
ആഹാഹ.
പിന്നെ ഞാനിവിടെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞത് കൊണ്ട്പ്പോ വെറുതേരിക്കാണ്. നേരത്തെ കഴിയും പണിയൊക്കെ
ഉം ഉം ഉം.
ആഹ് ഒരു പത്ത് മണി പത്തരൊക്കെ ആവുമ്പോക്കനെ എല്ലാം റെഡി ആവും.
ഉം മീനൊക്കെ കിട്ടിയോ?
ആഹ് മീന് ഇപ്പൊ രണ്ട് ദിവസായിട്ട് വരുന്നില്ല മഴ
ആഹ് അമ്മക്കും രണ്ടോസായിട്ട് വരുന്നില്ല അമ്മക്ക് പക്ഷെ മഴയില്ല എന്നി മീൻ വരുന്നില്ല രണ്ടോസായിട്ട് മഴ കിട്ടുന്നില്ല. ആണോ ആഹ് ആഹ് ഞങ്ങക്ക് പക്ഷെ മഴേയില്ല ആഹ് മഴയില്ല മഴ രണ്ടോസവായി മഴ ഇല്ലാതായിട്ട്.
ആഹ് ആഹ്.
ആഹ് ഇന്നലേം മെനങ്ങന്നു ഒന്നും മഴയില്ലായിര്ന്നു ഇന്ന് മഴ ഇന്ന് നല്ല അന്തരീക്ഷവായിട്ട് നിക്കുവാ.
ആഹ് ആഹ്. ഇവടെ ഇപ്പളും ഈ ഈ സമയത്തും പെയ്തൊണ്ട് നിക്ക്വാണ്. ഇന്നലെ രാത്രി ഒക്കെ ഒര് പത്ത് മണിക്ക് തൊടങ്ങീട്ട് പിന്നെ കൊറേ കഴിഞ്ഞ്ട്ടാ നിന്നത് പിന്നെ വീണ്ടും തുടങ്ങി.
ഹാ ഹ ഹ.
പ്പൊന്ന് നിന്നിട്ട്ണ്ടായിര്ന്നു ഇപ്പൊ വീണ്ടും പെയ്തു.
ആഹ് ഹ ഹ ഹ. ആഹ് ശനിയാഴ്ച്ചയൊക്കെ ഞങ്ങക്ക് നല്ല മഴയായിര്ന്ന്.
ശനിയാഴ്ചല്ലേ ആഹ് പിന്നെ തുണ്യൊക്കലക്കി ട്ടാലും ഒണങ്ങുന്നില്ല.
ആഹ് ആഹ് ഹും.
പിന്നെ മെഷീന്ല് കെഴ്കിയാലും വെയില് വെയ്ലത്തിട്ട് ഒണക്കുന്നതിന്റെ ഒര്ത് ആഹ്
അത് മുക്കാൽ ഭാഗത്തോളം അല്ലേ ഒണക്കായിട്ട് വരത്തൊള്ളു
അതെ. അമ്മക്ക് ആ വെയില് കൊണ്ടൊണക്കുന്ന ആ ഒരു ഇത് കിട്ടൂല്ല മഴ സമയാവുമ്പോ പിന്നെങ്ങനെ തന്ന്യാവും.
ആഹ് ഹാ പിന്നെ കൊച്ച്ങ്ങള്ടെ ഒക്കെ യൂണിഫോമ് ഷോ സു ഒക്കെ കഴുകുന്നേണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഉം ഷോക്സൊക്കെ ഒണങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാ.
ആഹ് അങ്ങൻത്തതൊന്നും ഒണങ്ങി കിട്ടൂല.
പിന്നെന്തുവാ?
പിന്നെന്താ ഇനി ഫുഡൊക്കെ നേരത്തെ കഴിക്കുവോ ഒരു മണിയൊക്കെ ആവുമ്പോ കഴിക്കുവോ?
ഒ നന്നര ഴിയും ചെലപ്പോ ന്തെങ്കിലും ടി വിയിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും.
ആ ആ അങ്ങനെ.
ഇടക്കെ വായിക്കും സിനിമേക്കെ കാണും
ആ സിനിമ ഞാനിപ്പെ ഇന്നലെയാണ് ദൃശ്യം ഇത്രേം കണ്ടത് ഇന്നലെയാണ് ഇന്നലെ രാത്രി അത് കണ്ട്. അത് കാണാൻ നല്ലേ ഹം ഉണ്ടായിരുന്നു അങ്ങനെ വണ്ണും ടുവുമൊക്കെ കണ്ടപ്പോ അപ്പ അങ്ങനെ ആ ഞാനത് കാണാൻ പറ്റിട്ടില്ല.
ആ ആ ആ സിനിമാ കാണാനൊക്കെ
ആ പോവാറ്ണ്ട് തിയേറ്ററിൽ പോവാറ്ണ്ട്.
ഉം.
ഇപ്പൊ ലാസ്റ്റ് തിയേറ്ററി പോയി കണ്ടത് വായ അതാണ് കണ്ടത്.
ആആ ആ
ഇത് തിയേറ്ററി പോയി കാണാൻ പറ്റീട്ടില്ല.
ആ അതിനു ശേഷം പിന്നെ കഴിഞ്ഞ നാള് ഒരെണ്ണം നടന്നായിരുന്നു നാളൊരു പുതിയ സിനിമ വന്നായിരുന്നു വാഴ കണ്ടു. അതിനു ശേഷം ഞങ്ങള് രണ്ട് സിനിമ കണ്ടു. ആ കാട്ടാളനല്ല.
ആ ആ.
ഏതാണെന്ന് ചോദിച്ചാ ഒരു
ആ ഞാനിപ്പോൊ ലാസ്റ്റ് പോയത് വായക്കാണ് അത് ഫാമിലിടെ ഇപ്പൊ ല്ലാവാരു ഉണ്ടായപ്പോ അങ്ങനെ അന്ന് പോയി കണ്ട് പോന്നു അപ്പൊ ഇത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
ആ ആ
അപ്പൊ പിന്നെ അത് ഇന്നലെ ഫോണില് കേറ്റീട്ടു ഡൗൺലോഡ് ചെയ്തി ഇന്നലെ രാത്രി അത് കണ്ടങ്ങനെ
ആ ലാസ്റ്റ് പോയത് ദൃശ്യ ത്രീ കാണാനാ. ആ ദൃശ്യത്രീക്കൊക്കെ മുമ്പല്ലായിരുന്നോ വാഴ.
അതെ അതെ.
ആ ആ ദൃശ്യത്രീ പോവാ കണ്ണാ കണാന അവസാനം പോയ്യേ
ആ ആ അതൊക്കെ നമ്മള് തിയേറ്ററിൽ പോയി കാണന്നെ വേണ്ണോല്ലേ അയിന്റെ ആഒരിത് കിട്ടണനൊണ്ടെകിൽ. ഞാൻ പിന്നെ എനിക്ക് കൊറെേ അങ്ങനെ എല്ലാരേം കിട്ടീല്ല പോവുമ്പേ ഞങ്ങള് എല്ലാ എല്ലാരും കൂടെ പോവല്.
ആ
അപ്പൊ അങ്ങനെ പോവാൻ കഴിഞ്ഞില്ല അപ്പൊ പിന്നെ ഇന്നലെ കണ്ട്. കുറെ ദിവസായി ഫോണില് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പക്ഷെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലെ അങ്ങനെ ഫ്രീ ആയിട്ടിരുന്നപ്പോ അങ്ങനെ കണ്ടു തീർത്തു.
ഉം ഉം
യാത്രയൊക്കെ പോവോ ട്രിപ്പൊക്കെ പോവോ ഉം ഉം.
മിനിഞ്ഞാന്ന് നമ്മുക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു ശനി ഞായറാഴ്ച ചേട്ടന്റെ. ഹസ്ബൻഡിന്റെ അമ്മേടെ ബർത്ത്ഡേയായിരുന്നു.
ആഹ് അതെ അതെ.
അപ്പൊ ഇവിടെ ഞങ്ങടെ ചാത്തന്നൂർ തന്നെ അവിടെ ഇവിടെ റിസോർട്ട് പോലെ ഒരണൊണ്ട്. ബോട്ടിങ്ങും ഒക്കെയായിട്ടു ഷാപ്പിലെ ഫുഡ് അങ്ങനെ ആ ഒരിതാണ്. അപ്പൊ അവിടെ ആഹ് എന്ത മാഗ്രൂവും എന്ന് പറഞ്ഞ്.
ആഹ് ആഹ് അവിടെ പോയിരിക്കുല്ലേ.
അവിടെ പോയി ബോട്ടിങ്ങും ആഹ് ഫുഡും. ഫുഡും ഒക്കെ ആയിരുന്നു ആ രാവിലെ പോയി വൈകുന്നേര ആയി തിരിച്ചു വന്നപ്പോഴത്തേന്
ആഹ് ആഹ്
അങ്ങന ഞായറാഴ്ച ഒരു ഞായറാഴ്ചയോള എല്ലാരേയും കൂടെ ഒന്നിച്ചു കിട്ടുന്നത് ഈ ഞായറാഴ്ചയാണ് ഉം പക്ഷെ അങ്ങനെ ആകുമ്പോ വീട്ടിലെ ജോലിയൊന്നും നടക്കത്തില്ല ബാക്കിയുള്ള ജോലികളൊന്നും എല്ലാരും കൂടെ ചെയ്യേണ്ടതായ കുറെ ജോലികള് ഇല്ലേ
ഇണ്ട് ഇണ്ട് ഇണ്ട് ഇണ്ട്
അപ്പോഴത്തേനും നമ്മള് മാത്രം എല്ലാരും കൂടെ ഞായറാഴ്ച അങ്ങ് പോകുമ്പോഴത്തേനും പിന്നെ ആ ഒരു ജോലി എല്ലാവിടെ കെടക്കും
ആഹ് അതെ അതെ
ഓ ശെരി ടാ എങ്കി പത്ത് മിനിറ്റ് കഴിഞ്ഞേ ഓക്കേ ഓക്കെ